സൗണ്ട് ക്ലിയർ ആണോ
ആ ഉണ്ട് ഉണ്ട്. സൗണ്ട് ഉണ്ട്.
എന്താ ചെയ്യുന്ന.
ചെയ്യുന്നത് ഓരോ പണിയിലാണ്. ഇപ്പ പണി തുടങ്ങുന്നുള്ളൂ.
ആഹ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നായിട്ട്ണ്ടാവില്ലേ അല്ലെ. തുടങ്ങണ.
കടി ഉണ്ടാക്കുന്നുള്ളു. അവിടെ എങ്ങനെ.
ഇവടെ പിള്ളേരൊന്നും കഴിച്ചിട്ടില്ലേ. എന്റെ കഴിക്കല് കഴിഞ്ഞ ഇന്ന് ദോശയും ചട് നി ഉണ്ടാക്കി. ഇന്ന്സ്കൂളും മദ്രസ ഒന്നും ഇല്ലാത്ത ത്തത കൊണ്ടൊക്കെ അവരെ എണീറ്റ് വരുന്നേള്ളൂ. രണ്ട ഒരുമിച്ചയതുകൊണ്ട്
ആഹ് അതുകൊണ്ട് പിന്നെ സുഖമാണല്ലോല്ലേ
ആ അപ്പോ ഞായറാഴ്ചയക്കെ ആയതുകൊണ്ട് അവര് വഴുകിഎണീക്കാ
ആഹ ആഹ് ഇവിടെ പിന്നെ മദ്രസ ഉണ്ട്. മദ്രസ വേറെയാണ്. പിന്നെ. സ്കൂള ഇല്ലാത്ത കാരണം പിന്നെ ഞാന് കുറച്ചു നേരം വഴകിയിട്ടാണ് പണികള് തുടങ്ങുള്ളൂ
ആഹ് സ്കൂള ഉണ്ടാവുമ്പോ ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊണ്ട പോവോ
ആ സ്കൂള് ഉണ്ടാകുമ്പോ പിന്നൊക്കെ ഭക്ഷണൊക്കെ കൊടുത്തയക്കണം പിന്നെ നേരത്തെ അഞ്ച് മണി ഒക്കെ ആയാൽ പിന്നെ നമുക്ക് കിടക്കാൻ പറ്റൂല പിന്നെ അപ്പൊക്കും കുട്ടികളെ മദ്രസ് പറഞ്ഞാഴ്ച്ച പിന്നെ നേരെ അടുക്കളോട്ട് പോരും
ആ നേരത്തെ ആറ് മണി ടൈമിലാണോ മദ്രസ അതോ ഏഴരൊക്കെ ടൈമില
ആറ് മണി ആറേകാലാവും സ്കൂള് ഉണ്ടാവുമ്പോ സ്കൂള് ഇല്ലാത്തപ്പൊ ശനിം ഞായറും ഏഴേകാലിനാണ് തുടങ്ങന്ന് ഏഴേ കാലിന് തുടങ്ങിയാല് ഒമ്പത് ഒമ്പതേ മുക്കാലിനാണ് വിടുള്ളൂ
ആ
ഉം അവിടെ എങ്ങനെ സ്കൂള് നേരത്തെ പോണോ പുട്ടാണ് പുട്ടും കടലിം
ആ സ്കൂളിക്ക് നേരത്തെ എട്ട് മണി എട്ടരോട് കൂടിയിട്ടൊക്കെ വണ്ടികള് വരാൻ തുടങ്ങും എടുത്താണെങ്കിലും വാഹനത്തിലാണ് പറഞ്ഞയക്കാറ്
ആ മദ്രാസത്തെ അവിടെ സ്കൂളിൽ തന്നെ എടുക്കുന്നുണ്ടാവും അല്ലേ
മദ്രസിം സ്കൂളും ഒരുമിച്ചുള്ളതായതു കൊണ്ട് അങ്ങനെ പോകും
ആ എത്രയിലാണ് പഠിച്ചിരുന്നത്
അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും
ആ അപ്പൊ സ്ക്കൂ- മദ്രാസത്തെ വിഷയം തന്നെയാണോ സ്കൂളിലും എടുക്കുന്നത്
നമ്മള് സാധാ മദർസയില എടുക്കുന്ന സിലബസ്സല്ല അവിടെ മലയാളത്തിന്റെ രീതിയിലാണ് എടുക്കുന്നത് നമ്മള ഇവിടെ വിദ്യാഭ്യാസം അവിടെ കിട്ടത്തില്ല
അ ആ പിന്നെ ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടോ കുട്ടികൾക്ക്
ശനിയാഴ്ച മാ അല്ല സ്കൂളുള്ള ദിവസം മാത്രം ഉണ്ടാവും രാവിലെ
ആ സ്കൂൾന്ന് ആ ശരി
പിന്നെ എക്സാം ഈ രണ്ടു മാസം സ്കൂള് പൂട്ടിയപ്പോ അവർക്ക് ഇതും പൂട്ടിയിട്ടുണ്ടായിരുന്നോ
ആഹ് മദ്രസയും പൂട്ടിയിരുന്നു സ്കൂള് ഇള്ള ടൈമില് മാത്രമേ മദ്രസിം എടുക്കത്തൊള്ളൂ
ആഹ് അപ്പം നല്ല സുഖാണ് നമ്മൾക്ക് വിരുന്ന് പോവാനോ ഒക്കെ സൗകര്യവാണല്ലോ?
സൗകര്യാണ് മറ്റേത് നമ്മള് സ്കൂള് ഇല്ലെങ്കില് മദ്രസ്ണ്ടാവും മദ്രസ്ണ്ടെങ്കി സ്കൂള്ണ്ടാ എന്ന രീതിയിലാണല്ലോ നമുക്കൊരുമിച്ച് കിട്ടാറ് പ്രയാസാണല്ലോ?
ആഹ് പ്രയാസ നമുക്ക് വീട്ട് പോകാനോ അല്ലെങ്കി പിന്നെ ഈ വെക്കേഷൻല് എവിടേലും ഒന്ന് പോവാനോ ഒന്നും ആഹ് ലോങ് ട്രിപ്പൊന്നും നമുക്ക് പോകാൻ പറ്റൂല അപ്പൊ സ്കൂള്ണ്ട് മദ്രാസണ്ട് അങ്ങനെയെക്കേരുന്നു
ആഹ് വെക്കേഷനൊക്കെ ട്രിപ്പ് പോയിട്ട് തന്നെയാണോ?
അങ്ങ ഇല്ല്യല്ല അങ്ങനൊന്നുല്ല്യ എപ്പയെങ്കിലൊക്കെ പോവും സ്ഥിരായി യിട്ട് എവിടെയും പോവൂല എല്ലാർക്കും ഒഴിവുണ്ടാവുമ്പോ അപ്പൊ ഞങ്ങള് എവിടേലൊക്കെ പോ വും പിന്നെ പ്ലാനിങ് ഭയങ്കരേയിരുന്നു ഒരു ദൂരെ ട്രിപ്പൊക്കെ പോ പോവണംന്ന് പക്ഷെ ഒന്നും നടന്നിട്ടില്ല പിന്നെ ചൂടൊക്കെല്ലായിരുന്നോ? ഉം ഈ വെക്കേഷനിലൊക്കെ നല്ല ചൂടാ ആഹ് ഭയങ്കര ചൂടായിരുന്നല്ലോ? അപ്പൊ അത് കാരണക്കങ്ങനെ എവിടേം ദൂര സ്ഥ ലങ്ങളൊന്നും എവിടെയും പോയിട്ടൊന്നുല്ല വയനാട് അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്
ആഹ് ഒരു ദിവസത്തൊക്കെ ട്രിപ്പായിട്ട് പോയിട്ട്
ആഹ് ഒരു ദിവസത്തെ ട്രിപ്പ് ഒക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടുണ്ട് അല്ലാതെ നമ്മള് കൊറേ ലോങ്ങായിട്ട് ഒന്നും എവിടേം പോയിട്ടില്ല
ആഹ് ഈ ശനിം ഞായറൊക്കെ ഇണ്ടാവുമ്പോ നമ്മളെ വീടിന്റെ അടുത്തുള്ള പാർക്കിലോ
ആഹ് വീടിന്റെ അടുത്ത് ആ വീടിന്റെ അടുത്ത് പാർക്കുണ്ട് അപ്പൊ പിന്നെ ശനി ഞായറൊക്കെ ഒഴിവുണ്ടാകുമ്പോഴൊക്കെ ഒഴിവുണ്ടാകുമ്പോഴൊക്കെ അഹ് ശനിം, ഞായറും അങ്ങനെ ഒന്നും ദിവ സ്കൂളില്ലാത്തപ്പൊളൊക്കെ സ്കൂള് വിട്ട് വന്നാലും ഇവർക്ക് പോകണംന്ന് തോന്നിയാ ഞങ്ങള് പോകും ഏ അപ്പം ആഹ് അടുത്താണ് നടന്ന് പോവാൻ തന്നെ ഒള്ളു ശരിക്ക് പുതിയ പാർക്ക് വന്നതാണ് അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് പോയി പോരും
പക്ഷേ കുട്ടികൾക്ക് മാത്രം ഉള്ളതാണ് വലിയവർക്കും ഒക്കെ ഇണ്ടോ അതില്? ആഹ് എടക്കൊക്കെ ഉം ഇങ്ങനെ പൊറത്തു പോയി ഫുഡൊക്കെ കഴിക്കാറുണ്ടോ? ഹലോ വോയിസ് കേൾക്കാമോ? തിരിച്ചൊന്നും കേൾക്കുന്നില്ല?